ഓ ശ
എന്താ സുഖമാണ് കുഴപ്പൊന്നില്ല
എവിടുക്കും ടൂറൊന്നും പോക്കില്ലേ
ടൂറൊക്കെ ആദ്യിക്കൊക്കെ ഇങ്ങനെ പോയിരുന്നു ഇപ്പ ഒന്നും ഇങ്ങനെ പോക്കില്ല
ഇപ്പം മഴമായിട്ട് മൂന്നാർക്കൊക്കെ പോയൽ എന്താരു സൂഖവെച്ചിട്ടാ
അവിടെ
ആഹ് മൂന്നാറില് മൂന്നാറ് വയനാട്
ആഹ്
ഊട്ടി മൈസൂര്
ആഹ്
കുട്ടികളൊയിട്ട് ഇനിപ്പൊ ഓണൊക്കെല്ലേ ഇനിയിപ്പ സ്- സ്കൂൾ പൂട്ടിയാലൊക്കെ പത്ത് ദീസം ലീവവൊക്കെ ഉണ്ടാവില്ലേ
ഉം
ആഹ്
മറ്റാളും കൂടും പോകണംഎന്നാലെക്കെ പോക്ക് നടക്കുള്ളൂ രസമാണ് ഞങ്ങൾ കൊടക്കനാല് അവിടൊന്നൊന്നും വല്ല കാണാനില്ല പക്ഷെ എന്നാലും ഞങ്ങൾ ആഹ് ഭാഗത്തക്കൊക്കെ പോയിരുന്നു പിന്നെപ്പ ഞങ്ങള് അവിടെ ഞങ്ങളാ ഭാഗത്ത് ഒക്കെ ഉണ്ട് ഞങ്ങള് ഓരോ ഭാഗത്ത് കൂടെക്കെ ഇങ്ങനെ പോകൊക്കെ ചെയ്തിരുന്നു രസമാണ് അങ്ങനെ ഓരോന്ന് കാഴ്ചയും കാര്യങ്ങളൊക്കെ കാണുമ്പോഴും ആകുമ്പോഴും പിന്നെ കുട്ടിയക്ക് രസം ഓലക്ക് ആ വണ്ടിൽ കേറുക ഊഞ്ഞാൽ
വണ്ടേകാർ. ആതാക
പേടിയാണ് അയില് ഞാൻ ഒരീസം കേറിട്ട് റബ്ബേ ഒരീസം ഞാൻ കേറിട്ട് ഇങ്ങട്ട് പേടി
എന്റെ ഉമ്മി അതെൻ്റെ ഉമ്മാക്ക് വേൻ തലറ്റു.
ഉം കഴിഞ്ഞിട്ടിയാ മതീച്ചിട്ടേന്നു.
ആഹ്. അത്ശരി.
പിന്നെ ആ സുഖാണ് കുഴപ്പൊന്നുല്ല്യാ.
ആഹ് എന്നിട്ട് എല്ലാ മറ്റേ ഈ ക്രിക്കറ്റിനൊന്നും പോവൂല്ല കുട്ടി മക്കള്?
ഏയ്‌ അതും ഇങ്ങനല്ല ടിവിൽ ഇങ്ങനെ കാണും പിന്നെ ഇവിടെ ഗ്രൗണ്ടില് പരിപാടി ഉണ്ടാവുമ്പോൾ അങ്ങനെ കാണും. പോകും പിന്നെപ്പോ കളിക്കാൻ വല്ല്യോനിക്ക് അലർജിന്റെ പ്രശ്നണ്ട് അ ഓന് അങ്ങനെ പോവൂല പിന്നെ ര ണ്ടാമത്തോൻക്ക് പിന്നെ അയിനൊക്കെ ഒരു ഉഷാറാണ് വല്യോന് പിന്നെ അയിനൊക്കെ ഒരു
നിങ്ങള് മന്തി എങ്ങനെ ഇണ്ടാക്കല്?
ഞാൻ മന്തി ഇണ്ടാക്കല് എങ്ങനെ ചോയിച്ചാല് പിന്നെ ഞാന് ഇങ്ങ രണ്ട് ഐറ്റത്തിൽ ഇണ്ടാക്കും ഞാന് ഫസ്റ്റ് കോ കോഴി നമ്മള് കഴുകി വാർത്ത് വെച്ചിട്ട് പിന്നെ എന്താ മന്തി മസാലയും, പിന്നെ മാഗി ക്യൂബും, ഇപ്പ ചപ്പും പിന്നെ, അയിക്ക് കുരുമുളക് പൊടി ഉണ്ടെങ്കി കൊറച്ച് കുരുമുളക് പൊടി, പിന്നെ ചെറിയ ജീരകം ചതച്ചത് പിന്നെ കാപ്സിക്കം ഇതു ഒക്കെ കൂടെ ഇട്ടിക്കാണ്ട് കൊഴച്ച് സൺഫ്ലവർ ഓയിലും ഒഴച്ച് കാണ്ട് കൊഴ ച്ച് വക്കുക. പിന്നെ നമ്മള് നോൺ സ്റ്റിക്കിന്റെ ചട്ടിയില് മീൻ പൊരിക്കുമ്പോലെ നമ്മള് കുറച്ച് എണ്ണീലാക്കിക്കാണ്ട് അങ്ങനെ അങ്ങനെ പൊരിച്ചിട്ട് പിന്നെ പിന്നെ പിന്നെ ലാസ്റ്റ് അതൊരു പൊരിച്ചെടുക്കുക പിന്നെ ചെമ്പട്ടില് ഞാന് എന്താ കൊ ഒരു ചെറിയൊരു ഉള്ളി പൊട്ടു ച് തോന്നോന്നല്ല ചെറിയൊരു ഉള്ളിയും പിന്നെ ഒരു ക്യാപ്സിക്കിന്റെ ഒരു പൊളി എടുത്തക്കാണ്ട് ഒന്നിട്ട് വാട്ടിക്കാണ്ട് പിന്നെ ഈ ചോറ് ഈ കോഴിയില് വെക്കുക, കുറച്ച് മന്തി മസാല ഇടും പിന്നെ അങ്ങട്ട് ചോറ് കൊട്ടിങ്കാണ്ട് പിന്നെ അങ്ങനെട്‌ വെക്ക പിന്നെ പുക ഇടുക ദമ്മ് ഇടുക അയിക്ക് ഞാന് അങ്ങനെ ചെയ്യലാണ് പിന്നെ ഞാനിപ്പ വെക്കും എങ്ങനെച്ചിട്ടാ മന്തിമ മന്തിമസാലേം പിന്നെ തക്കാളീം, വെല്ലുള്ളിയും, പിന്നെ മല്ലിച്ചപ്പൂ ഒക്കക്കൂടെ അരച്ച് കാണ്ട് അയിക്ക് പാരും പിന്നെ കുരും കുരുമുളക് പൊടി ഇടും മല്ലിച്ചപ്പും അല ഇതില്ല എന്താണ് മന്തി മസാലേം എല്ലാ ഇതും കൂടി ഇട്ട് കാണ്ട് ഇങ്ങട്ട് ഇതായി കാണ്ട് ഒന്ന് ആ ഒരറ്റ വിസിലങ്ങടടിപ്പിച്ചു. ന്നിട്ട് ഒറ്റ വിസല് അടുപ്പിച്ചിട്ട് ന്നിട്ട് പിന്നെ ചെമ്പട്ടിലായിക്കാണ്ട് കളറും കൂട്ടും അയ്ക്ക്. കളറൊന്നിങ്ങട്ട് ഇതായിക്കാണ്ട് ഉം ന്നിട്ട് പിന്നെ അത് ചെമ്പട്ടിക്ക് നമ്മള് കൊട്ടി അയ്ത്തെ വെള്ളുണ്ടാവും അതും കൂടി ആയിട്ട് പിന്നെ ചോറുറ്റീറ്റ് ട്ട് കാണ്ട് നമ്മള് ദമ്മ് ഇടാ അപ്പ ഈ പച്ചമുളക് ക്യാപ്സിക്കനു ഞ അപ്പ നമ്മൾ ഇടണം പിന്നെ ഓരോ മൊളക് ഇടും അത് നെറ്റിങ്ങട്ട് പൊട്ടിച്ച്ക്കാണ്ട് അങ്ങനിടും. നെട്ടി പൊട്ടിച്ചോന്നുല്ല നെട്ടി പൊട്ടി ചായന്നെ അങ്ങന ങ്ങണ്ട് ഇടും ന്നിട്ട് പിന്നെ അത് ദെമ്മില്ട പൊകേ ണ് അയിന്റെ മന്തിന്റെ ഇത്
അതാണ്ലേ
ആഹ് അപ്പൊ അപ്പൊ പോവ് ണ്ട് അപ്പൊ അതതാണ് അതിന്റെ ടേസ്റ്റ്
ടേസ്റ്റ്
പിന്നെ എന്താ?
കലെ എനിക്കറിയില്ലാന്നു വെക്കാന് അതാ ഞാൻ ചോദിച്ചത്
ആഹ് ഹ ആ
പക്ഷേ എനിക്കിഷ്ടാണ് ഉണ്ടാക്കിയന്ന് പക്ഷേ ബിരിയാണിരിനേക്കായി എളുപ്പം മന്തിയാലേ
ആഹ് മന്തിയാണ് അനക്ക് സൻ ഇനിന്നങ്ങനെ പൊരിച്ചിട്ടാണെങ്കി അങ്ങനെ വെക്കാ എങ്ങനെ വെക്ക കഞ്ഞി വ് അറിയില്ലെങ്കി നമ്മള് യൂട്യൂബിലോക്കിയാ പറ്റുല്ലോ ഞാൻ അയിലൊക്കെ നോക്കീറ്റാണ് അങ്ങനെ ഇണ്ടാ ഉ പൊരിച്ചിട്ടാണെങ്കിൽ ഇ തന്നെനമ്മളീ തന്നെയാണ് മേഗി കൂബ് മേഗി കൂബ് എത്ര മേഗി കൂബ് അത് ഇടു മ്പോൾ ശ്രദ്ധിക്കണം ഞ നമ്മള് ഇട്ണീനനുസരിച്ച് ഉപ്പു ണ്ടാവും അപ്പൊ ഉപ്പ് വല്ലാതെ ഇടരുത്
അയിലന്നെ ഉപ്പ്ണ്ടാവുലെ
അയില് ഉപ്പ്ണ്ടാവുംമേഗി കൂബില് ഉപ്പ്ണ്ടാവും അത് രണ്ടണ്ണം കാണ്ട് അങ്ങനെ ആവുമ്പോ അയിന്റ രസാണ് പിന്നെ ക്യാഫ് സിക്കനും അതും പിന്നെ മല്ലിച്ചപ്പ് കുരുമുളക് പൊടി ന്താ ജീര ചെറിയ ജീരക പൊടി കളറ് പിന്നെ സൺഫ്ലവർ ഓയലുംഒയിച്ച് കാണ്ട് നല്ലോങ്ങ ണ്ട് കൊയിച്ചക്ക ന്നിട്ട് പിന്നെ നമ്മള് അയിൽ ഇങ്ങനെ ചട്ടിൽ ഇങ്ങനെ കൊറച്ച് എണ്ണീ ല് അപ്പുറത്തുപ്പുറത്തു ആയിറ്റ് മൂടിയ് ക്ക ന്നിട്ട് ചെറീആവീല് കൊറച്ച് ഇതായിട്ട് ഇങ്ങനെ നമ്മള് വേവും പറ്റ കരി ഇല്ല ഇന്നാ ആഫ് വേ വേവും ചെയ്യേനും അങ്ങനെ പൊരിച്ച്ട്ത്ത്ട്ട് പിന്നെ നമ്മള് ചെമ്പട്ടില് ഇങ്ങനെ പരത്തി ച്ച് കാണ്ട് പിന്നെ നമ്മള് കൊറച്ച് ഇത്ടാ എന്ത് ന്നറിയോ എന്താ മന്തിമസാല ഇട്ടൊട്ക ന്നിട്ട് പിന്നെ ചോറണ്ട് ഇട്ട് കാ ണ്ട് ഇഞ്ഞ് വാണെങ്കികളറും വാ ണെന്നുണ്ടെങ്കി അങ്ങനെ ഒറ്റിച്ച ആയിക്കും രസഎങ്ങനെ ച്ചിട്ടാ പൊരിച്ചിട്ട് ആവുമ്പോയർ പിന്നെ നമ്മക്ക് ഈ പുഴുങ്ങിക്കാടി നമ്മൾ അയിന്ന് എടുക്കുക അതിന്ന് എടുത്തിട്ട് ഞമ്മള് ഈ ചട്ടി പിന്നെ ഈ ന്താ ഒന്നും കൂടിം കായം തീമ്പിട്ട് ചട്ടിൽ ഇട്ട് കണ്ട് ആ ഒന്ന് ഇങ്ങോട്ട് പൊരിക്ക ല്ല മീൻ പൊരിക്കും പോലെ തോന എണ്ണയിലല്ല മീ പൊരിക്കും പോലെ അങ്ങോട്ട് പൊരിച്ചിട്ട് ആ വള്ളത്തില് പിന്നെ ചോറ് ആ ആ ആ വള്ളത്തിപ്പ നമ്മളെല്ലാം മസാല ഉണ്ടാവല്ലോ അത് വാണെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച ഊച്ചിക്കാണ്ട് ചോറ് വെക്കണീക്കൊഴച്ചിട്ട് പിന്നെ കണ്ട് വിട്ട കാണ്ട് അങ്ങണ്ട് വെച്ചാ മതി അങ്ങനെ രസം ഉണ്ടാവും പിന്നെ യൂട്യൂബിലൊക്കിയാൽ ഉ ഇവടെ ഇന്റെ മക്കക്ക് മന്തി മന്തി ഉള്ളുപറ്റിയ ഞാൻ കാര്യമായിട്ട് മന്തി ന്നെ ഉണ്ടാക്കല്
ഏ മന്ത്യ ണ്ടാക്ക
ങ്ങാ
മന്തി കൂടുതല് ഇണ്ടാക്കുക
ഇവിടെ മന്തി തന്നെ ഉണ്ടാക്കല്
ഏ മൊയിലയമാർക്കൊക്കെ ചെലവ് ഉണ്ടാവലുണ്ടോ
മൂല്ല്യമ്മാർക്കൊക്കെ ചെലവിണ്ടാകലിണ്ട് ഓരിക്ക് ഞാന് രാ വിലെ ഉം എന്താ നാലുസ്ത്താതുമ്മാരിണ്ടാകും നാലുസ്ത്താതുമ്മാരിണ്ടാകുമ്പള് ഓരിക്ക് ഞാൻ എന്തേലും കടിയും ചെലപ്പൊ ബീഫ് കറിയോ അല്ലെങ്കി ചിക്കൻ കറിയൊ അങ്ങനെ ഇണ്ടാക്കും. ഉച്ചക്ക് പിന്നെന്താ ഉച്ചക്ക് ഞാനും കുമ്പളങ്ങോട്ട് കറിയും പിന്നാ മീനിണ്ടെങ്കി മീൻ പൊരിക്കും പിന്നാ ബീഫോട്ട് ബീഫ് ഇണ്ടെങ്കി ബീഫ് വരട്ടിയതും അങ്ങനെ വേകുന്നേ മൂ മൂന്ന് നേരം മൂന്ന് ഐറ്റം കൊടു ക്കല്
ഓർക്കലില്ലേ
ഉം ചോലിക്ക് എങ്ങനെയാച്ചിട്ടാ ഒരു നേരം നമ്മള് നെയ്ച്ചോറോ ബിരിയാണിയോ അപ്പൊ ഓൽ ഇപ്പത്തെ ഉസ്താദൊക്കെ തിന്നും പിന്നെ ആദ്യത്തെ ഏറ്റൊക്കെ അങ്ങനെ വെച്ചിട്ട് അത് പറ്റൂലേ അല്ലെങ്കി പിന്നെ നമ്മളൊരു കോഴിയോടന്ന കാണുന്നെ ചൊറൊക്ക വെച്ചികാണ്ട് അങ്ങനൊക്കെ കൊടുത്താല് എന്താന്നറിയോ പിന്നെ അമ്മക്കും എളുപ്പാണ്
ശരിയാണ് മറ്റേതാവുമ്പോ പപ്പടം വേണം ഉപ്പേരിവേണം അച്ചാറേണം
ഓല് പറിയ എങ്ങനേച്ചിട്ടാ സാധാ കലക്കി പാറ്ന്ന ദോശ മതി അത് മതി ഞങ്ങക്ക് പറയും ഓരിക്കതാ ഇഷ്ടംന്ന് പറഞ്ഞിട്ടെ
പിന്നെ എല്ലാരും എല്ലാ പെരക്കാരും പത്തിരി എണ്ടാക്കി കൊടുക്കേയി പ്പോരത് തിന്ന് മടുത്തിണ്ടാവുവേ
ത്തിരി ഓല് വേണ്ടാന്ന് തന്നെ പറച്ചില്
ഏഹ് ഞങ്ങളവിടൊക്കെ രണ്ടഐറ്റം കടിവേണം
എന്തിട്ട പത്തിരി കുട്ടിയാക്കന്നെ ഇണ്ടാക്കാൻ വെജ്ജാ
ആഹ്
ഇണ്ടാ‌ ത്തരണ്ടാളിണ്ടെങ്കി ഉഷാറാണ് ഇന്ന് ഒര് അമർത്താ പരത്താ ചുടുക കൊയങ്ങീറ്റ്ക്കൂല നല്ലേന്നേണ് ഓൽക്ക് കൊടു ക്കുമ്പളൊക്കെ പക്ഷേ ഓൽക്കൊന്നും തന്നെ അതിനോട് വല്യ താല്പര്യം ഇല്ല ഈ ഇതിനോട്
അല്ല പിന്നെ വെള്ളപ്പം പുട്ട് അങ്ങനത്തൊക്കെ എണ്ടാക്കി നോക്കണം പുട്ടിന് പുട്ട് പൊടീട്ടേ നൂൽ പുട്ട്
ഫുഡ് കൊടുക്കല് എന്താണ്?
കുട്ടിക്ക് ആഹ് കുട്ടിക്കെല്ലാം കൊടുക്കും രണ്ട് രണ്ടേക്കാലായി
ആഹ് ആഹ്
അങ്ങനെ ഓള് ചോറൊന്നും തിന്നൂല്ല ഓള്ക്ക് മീൻ മീനും ഇറച്ചിയാണ് പ്രധാനം
ആഹ്
ചോറിനോട് വല്യ കമ്പല്ല ആഹ് പറ്റയ്‌ക്കണ് ആഹ് തീരെ തിന്നൂല്ലാന്നോ എത്ര പറഞ്ഞാലും കേക്കൂല്ല
ആഹ് ആഹ്
ഉം ചോറ് എല്ലാം മീന് എല്ലാം മുരിങ്ങണ്ടില അപ്പേരി അതൊക്കെ ഓള് തിന്നോള്ളൂ
ആഹ് ആഹ് ആയിമ്മേ
എന്നട്ട് കുട്ടികളൊക്കെ എവിടേ എന്താ കാട്ടണ്?
കുട്ടികളക്കത ഇവിടെണ്ട് പി
അ ശരി. എന്നിട്ട് എന്തൊക്കെ വിശേഷം, സുഖല്ലേ? ഒന്നില്ലല്ലോ. നിങ്ങള് കൂട്ടേക്ക് പോക്ക്ണ്ടാ?
ഞാനിപ്പോ കൊറേ ആയി പോയിട്ട്. പിന്നെ, പെരുന്നാക്കങ്ങനെ പോയി പോന്നതാണ്. പിന്നെ ഒന്നാമത് ഉമ്മി ഉപ്യോക്കെ മരണപ്പെട്ടു. അ ഓ പിന്നെ ന്നാലും, അഹു ഇനിയിപ്പോ വലയമ്മ ണ്ട്. ഇപ്പാന്റെ ഒക്കെ ഒരു ഉമ്മ ണ്ട്. അയിനിപ്പോ സുഖവിരങ്ങളൊക്കെറിയും. പിന്നെ എപ്പളെങ്കിലൊക്കെ ഞ് പോണം. സ്കൂൾ ഇഞ്ഞപ്പ അട കധികം തീരെ നിൽക്കാനും പറ്റൂല. ടൂഷനൊക്കെ ആകുമ്പോ ഞായറാഴ്ചേ കൂടി ഒഴിവുണ്ടാവൂല്ല.
ഏഹ് ഇപ്പി മ്മി ക്കെ മരീച്ചിക്കണല്ലേ.
പ്പൊളും ഒക്കെ തന്നെ കാരം.
അല്ലെ ഇപ്പി ഇമ്മി ഒക്കെ മരിച്ചക്കണല്ലേ.
ഏഹ്.
ഇപ്പ ഇമ്മി യൊക്കെ മരിച്ചക്കണുല്ലേ എന്ന പറയാ.
പ്പി മ്മി മരിച്ചു. ഇബാടില്ല അമ്മായിമ്മീം അമ്മോസാക്കയൊന്നും ഇല്ല. ന്നാ ശരിട്ടില്ലേ. ഞാൻ വിളിക്കണ്ട്. കൊറ്ച് ഓക്കെ.